ഹലോ കേക്ക്ണ് ണ്ടോ ഹലോ
കേക്കണില്ലേ
ആഹ് കേക്കണ് ണ്ട് കേക്കണ് ണ്ട്
അത് കട്ടായി പോയതാ തോന്ന്ണ്ട്
എന്താറീല്ല സമയൊന്നും ആയിട്ടില്ല ഉം ഉം ഉം ഉം
ആ ഇഞ് റൈഞ്ച്ന്റെ എന്തെങ്കിലു ഇഷ്യു ആവും.
ആ ആഹ് ന്നട്ട് ഫുള്ള് നോമ്പ് രണ്ട് നോമ്പ് ഫുള്ള് ഇട്ത്തോ മോള്.
ഓ ട്ത്തുട്ത്തു.
പ് ഇൻക്ക്യാരുന്നു പേടി അവൾക്ക് വല്യ കൊഴപ്പൊന്നുല്ല.
അ ഓ എന്നിട്ട് ഇന്നിട്ട് ഇവര്. അതെ ന്നട്ട് ഇവരെ ഗ്യാങ്. ലെന്നെ ചെ ചെല കുട്ട്യാളൊക്കെ ഇങ്ങനെ ട്ക്കും അപ്പോ. ആ ഇവരിങ്ങനെ പറയും ഓരോ നിയ്യത്ത് വെച്ച് ഇട്ത്തൊയ്യ്ന്ന് പർഞ്ഞ പ്പം മോള് പറയും അങ്ങനൊന്നും വേണ്ട ഇൻ ക്ക് എന്താ വേണ്ടെത് ദൈവങ്ങക്ക് നല്ലോണം അറിയാം അതവരാ കറക്റ്റ് സമയത്ത്ങ്ങനെ ചെയ് തിന്നോളു അപ്പൊങ്ങനെ പറയു അവര് നെയ്യത്ത് വെച്ചെടുത്തോന്നൊക്കെ പറിണേക്ക.
ഉം ഉം ഉം. യാണ്ട്ങ്ങനെ നോമ്പ് നോൽക്ക അപ്പൊക്കമ്മളെ കാര്യങ്ങള് നട ക്കും അങ്ങനെക്കേണ് ഞങ്ങളെ വിശ്വാസം.
ആ അതെ അതെ.
ഉം ഫുഡക്കായോ ഉച്ചക്ക്.
ഉച്ചക്ക്യക്ക്‌ള്ളത് ആയി.
രാത്രിക്കും ഉച്ചക്കു ഒന്നായിട്ട് വെക്കൊ
ഇല്ല്യ അത് ചെലയിസങ്ങൾല് ഏഹ് ഉച്ചക്ക്ത്തെ ചോറ് വാക്കിണ്ടാവും. അപ്പൊ രാത്രി തട്ടിക്കൂട്ട് അയിനൻസരിച്ച് എന്തെങ്കിലും ചെറുതായിട്ട്. ഇല്ലെങ്കി ഗോതമ്പ് ദോശ.
ഞാനും അങ്ങനൊക്കെ തന്നെ രാത്രി ചെൽപ്പൊ കൊർ ച് കൊറവ്ണ്ടാവും അപ്പൊ അതിന് തട്ടിക്കൂട്ടും.
ആ അതെ അതെ ഇല്ലെങ്കി ചെലീസം കഞ്ഞി വെക്കും ഗോതമ്പ് ദോശ, ഉപ്പ്മാവ്.
ഉം ഉം
പക്ഷെ എനിക്ക് ചപ്പാ ചപ്പാത്തീനോടിക്കു വല്ല്യ ആഹ് എനിക്ക് പഷേ ഞാൻ പൂ അല്ല ഞാൻ പരത്തിയ വട്ടം ശരിയായിട്ട അതോണ്ട് ക്ക് എരട്ടിപ്പണിയാ.
അയ് ശെരി ഉം അങ്ങനെ അല്ലാത് കയിക്കാൻ കൊയപ്പൊന്നുല്ല.
ആഹ് കഴിക്കും കഴിക്കും ചപ്പാത്തി കഴിക്കും പഷേ അത് ച് പരത്തിങ്ങട്ട് വ ട്ടായി കിട്ടില്ലേ ഞാൻ ഇണ്ടാക്കുമ്പോ വല്ല ഭൂപടങ്ങളില് പലതും ആയി പോവും. അപ്പൊ ത് ആ അതെ അതെ അതെ അ അ അതൊക്കെ പിന്നിം കൊർച്ചും കൂടി വ്ർത്തീണ്ട്ന്ന് അപ്പ ന്നിട്ട് ഞാനെന്താ ചെയ്യാച്ചാല് ഒരു പാത്രണ്ട് ആ പാത്രത്തിൻ്റെ വട്ടത്തിന് ഇങ്ങനെ വെച്ച് അമർത്തിട്ട് ബാക്കിള്ളത് പിന്നി ഒരു ഉരുളിയാക്കി ട്ട് ഉരുട്ടും അങ്ങനങ്ങനെ അഹ് കൊറേ നേരം എനിക്കൊരു പ ത്ത് ചപ്പാത്തി ഇണ്ടാക്കണങ്കിൽ ഒരു മണിക്കൂറൊക്കെ വേണം.
ആ ഉ അപ്പ മെനക്കെടാതക്കാ നല്ലേ
ആഹ് അപ്പൊ ഞാൻ ഹ് അപ്പൊ ഞാൻ അഹ് അടു അടുത്ത ദോശ കലക്കും. ഗോതമ്പ് ദോശ കലക്കും ഹ് അതാ ക്കും ഇല്ലെങ്കി അരിദോശ ഇതൊക്കെ രാത്രി ഇണ്ടാക്ക അല്ലെങ്കി ഉപ്മാവ്.
ഉം ഉം ഉം അഹ് ചപ്പാത്തി ഇൻക്കിഷ്ടല്ല ഞാൻ ഇണ്ടാക്കും നല്ല പോലെ ഞങ്ങളഹ് പത്തിരിഒക്കെ ചുട്ണോണ്ടേ. അത്ണ്ടാക്ണൊന്നും കൊയപ്പല്ല പഷേ ഇൻക്ക് ചപ്പാത്തിനോട് നെഞ്ഞ് നീറും അമ്മളെ ഒരുജാതി കെതിയെടേക്കാരം ച പ്പാത്തി തിന്നാളി ഒരുമാതിരിയേക്കാരം മക്കക്കൊന്നും പറ്റൂല ഞാ ചപ്പാത്തിയാ ഇണ്ടാക്ക ഞാൻ പിന്നെ. ആട്ടപ്പൊടി ഒക്കെ വാങ്ങും പക്ഷെ അതക്കെ ഇങ്ങനെ പഴം പൊരി ഇണ്ടാക്കും ഉണ്ണിയപ്പിണ്ടാ ക്കും അങ്ങനെക്കെ ഇങ്ങനെ കൂട്ടൊള്ളൂ അല്ലാ
ആട്ടപ്പൊട്യോങ്ങനെയാ ഇത്ണ്ടാക്കാ
അതെ പഴംപൊര്യോ പഴംപൊരിക്ക് മാവൂട്ടൂലേ നമ്മള് മൈദ മാത്രം കൂട്ട്നീ പകരം കൊറ ച്ച് മൈദം കൂട്ടാ കൊറച്ച് അട്ടപ്പൊടിം കൂട്ട ന്നട്ട് പൻസാര ഇട്ട് നല്ല നല്ല പൊങ്ങി വരും ആ മറ്റേ അപ്പസോടേം കൂടെ വേണ്ട. നല്ലം പൊന്തി സോഫ്റ്റ് ആയി വരും ഞാൻ അധികം അങ്ങന തന്നേ ഇണ്ടാ ചെലരിപ്പ ഉണ്ണി അപ്പത്തിക്കായാലും അത് കൂട്ടിയാല്
അപ്പൊ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി എങ്ങനെയാ?
ഉണ്ണിയപ്പത്ത്ക്ക് നമ്മള് അരിയരക്കുമ്പോ ഏഹ് ഒക്കെ മാവൊക്കെ കൂട്ടീട്ട് ശർക്കരെ ക്ക പാനിഒക്കെ പാർന്നിട്ട് പിന്നനമുക്ക് ടൈറ്റ് ആക്കണം അങ്ങനെക്കെ തോന്നൂലെ അപ്പൊ അയിന് പകരം അരിപ്പൊടി ഒന്ത ഇടണേന് പകരം ഇങ്ങനെ ഇതിടാ ആട്ടപ്പൊടി ഇടാ
ഓഹ് അത് ശരി ശരി ആഹ് അപ്പ എന്നിട്ട് സാധാരണത്തെ പോലെ ര ണ്ട് മൂന്ന് മണിക്കൂറ് ആവാൻ വെക്കണ്ടേ?
അങ്ങനെവരില്ല ഞാൻ പഴമ്പൊരി ഒന്നും അങ്ങനെ വെക്കൂല്ലാട്ടോ പഴമ്പൊരിക്കൊന്നും ഉണ്ണിയപ്പത്തിനും വെക്കലില്യ അഹ് നെയ്യപ്പത്തിന് കൊറച്ച് ടൈമ് വെക്കണം തോന്നണ് നെയ്യപ്പം ന്നെങ്കിലെ റെഡിയാവുള്ളൂ ഉണ്ണ്യപ്പൊക്കെ പെട്ടെന്ന് റെഡിയാവും ഉണ്ണ്യപ്പത്തിന് ഞാൻ വെക്കലില്ല ഞാൻ ഒരു പത്തിൻന്റൊക്കെ വെക്കെള്ളൂ
അതെ
അപ്പതന്നെ നല്ലൊര് നല്ല സോഫ്റ്റ് ഇണ്ടാവും. ഉം ഉം ഇല്ലില്ല ഈസ്റ്റൊന്നും കൂട്ടൂലാ
അത് ശെരി ആഹാ
പഴമ്പൊരിക്ക് മുട്ട കൂട്ടുന്നോണ്ട് കൊഴപ്പൊന്നുവില്ല മുട്ട കൂട്ടിയാലും നല്ല ടേസ്റ്റാണ് എന്നാലും ഞാനും മുട്ടയൊന്നും ചെലപ്പ മുട്ടയൊന്നും ഇണ്ടാവൂല്ല അപ്പൊ ഞാൻ എന്താട്ടും ചിലപ്പോ ഞാൻ ആട്ടപ്പൊടി മാത്രം ഇട്ടാണ്ട് പൻസാരേം ഇടും അതിക്കൊരു നല്ല ജീരകോം ഇടും എന്നിട്ട് മാവൂട്ടും കൊറച്ച് മഞ്ഞപ്പൊടിയിട്ട്ങ്ങാണ്ട് ആട്ടപ്പൊടീല് ന്നട്ട് പഴം പൊരിച്ചും നല്ല ടേസ്റ്റാ ആഹ് ആട്ടപ്പൊടി തോന്നേയില്ല
അപ്പ ഈ പഴമ്പൊരീല് മുട്ട എങ്ങനെ ഇടാ
മുട്ട ഇട്ണത് മാ ഇതെ മാവ്ക്കെല്ല അഹ് നമ്മള് ആട്ട പ്പൊടി ഇടുമ്പോ മുട്ട പൊട്ടിച്ചയ്ക്ക് പാരാ വെള്ളത്തിന് പകരം മുട്ട ചേർക്കാ അപ്പൊ കൊറച്ച് വെള്ളം മതി നല്ല ടേസ്റ്റാ നല്ല പൊന്തി പൊങ്ങി വരും നല്ല ടേസ്റ്റാ ഇം ആഹ് ഉം പിന്നെ അതേ പൻസാരക്ക് പകരം ശർക്കരപ്പാനി ഇണ്ടാക്കി പകരുക അങ്ങനെ കേട്ടിട്ടുണ്ടോ
ആഹ് അത് ഞാനിങ്ങനെ കണ്ട്ട്ട്ണ്ട് പക്ഷെ ഞങ്ങള് ഇത് വരെ അങ്ങനെ കഴിച്ചിട്ടില്ല ഇബടെ പഞ്ചസാരെപറ്റുള്ളൂ ശർക്കര പറ്റില്ല
ആഹ് പിന്നെ കൊഴപ്പില്ല പൻസാരന്നെ ഇട്ടാമതി അല്ല ഈ ശർക്കര ഇട്ടാലും നല്ല ടേസ്റ്റാ അത്ഈ പൻസാര പറ്റാതോൽക്കൊക്ക്യ ഷുഗർ ഉള്ളോൽക്കും ച്ച് ശർക്കര ഉര്കിക്കാണ്ട് ഇങ്ങനെ പാർന്നാല് നല്ല ടേസ്റ്റാ
ആഹ് അതേപോലെ ചായേല് ശർക്കര ഇട്ടിട്ട് കുടിക്കണത് ഞാന
അതൊരു റിസ്‌ക്കിള്ള കാര്യാണ്. ഇഷ്ടല്ല അതൊരുജാതി ചൊയയ്ക്കാരം ഒരു ര്
‌ക്കിഷ്ടാ പക്ഷെ ഇവിടെയൊക്കെ ഇണ്ടെങ്കി ചീത്ത പറയും അത് കഴിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ്ന്നൊക്കെ പറയും അപ്പ ഞാൻ പറയും വിഷ് ആഹ് ശർക്കരയല്ലേ മറ്റേ പഞ്ചസാര അടിച്ച് കേറ്റ്നെണെക്കാട്ട്ലും നല്ല ഇതല്ലേ ചോയ്ച്ചും
ആ ആഹ് ഉ ഉം ഇക്കാണല്ലാ ശർക്കര കൂട്ടിയതൊക്കെ ഇനക്ക് ഇഷ്ടാണ്. പക്ഷെ നെയ്യ ഇപ്പന്തൊക്കെ അധികം തിന്നാ മ മയങ്ങുന്നുള്ളു ഏഹ
ആ ആ ബ്യൂട്ടി പാർലറിലൊക്കെ പോവലുണ്ടോഴിക്കാ, ആഹ
ആതോന്നുംഷ്ടല്ല പൗടർ പോലും ചിലപ്പോ ഞാൻടൂല അങ്ങനെയാണ് ഉം ഉം
ഉപ്പയ്ക്കും ഉമ്മക്കും ഒറ്റ മോളാണോ അതോ
അല്ലല്ല ഞങ്ങള് എട്ട് മക്കളാണ് എന്റുപ്പാക്ക് ഉമ്മാ ഇപ്പം അഞ്ച് പ ആറ് പെണ്ണും രണ്ടാണും ഹസ്ബൻഡറിന്റെ വീട്ടില് പതിനൊന്ന് മക്കളാണ് എട്ടാണും മൂന്ന് പെണും ഉ ഞ വല്യ കുടുംബ
മക്കളൊക്കെ മക്കളെ പോലെ നോക്കിക്കോളും ഉമ്മ അല്ലെ
ആ ഇമ്മോക്കെ പോയി മ്മന്ന് ഇല്ല
അതെ
ഉഇമ്മപോയിറ്റ് ഹസ്ബന്റിന്റെ ഇമ്മപോയിറ്റ് നാല് വർഷായി, ന്റെ ഇമ്മ പോയിട്ട് ഇപ്പോ എട്ടു മാസായി. അങ്ങനെപ്പരുല്ല ഞങ്ങളന്നെ ഉള്ളു ഇപ്പറിവിന്ന ആദ്യേ ഇല്ല ഒന്ന അപ്പോ എന്റെപ്പ നിനിക്ക് ഒരു വയസ്സുള്ള അപ്പള മരിച്ചണ് പിന്നെ പമ്മ കല്യാ ഇപ്പൊ ആ കല്യാണം കഴച്ച് വരുമ്പോളേ അല്ല
ഉം അങ്ങക്കെയാ അപ്പൊ ഉമ്മാരും ഉപ്പാരും ഇല്ല്യ ഇപ്പൊ ഞങ്ങന്ത തന്നെ ഞങ്ങള് പിന്ന ഏട്ടനും അനിയന്മാരും അങ്ങട്ടും ഇങ്ങട്ടും ഒക്കെ പോകും വരും അങ്ങനെയൊക്കെ നല്ല നല്ല രീതിയിലാ. ഉം ഉം എപ്പളും. പോകും വരും അവിടെ കൂടും ന്ക്കും ഇങ്ങോട്ടും വരും അങ്ങനെ ക്കേണ് നല്ലൊ
ആഹ് ആഹ് പതിനൊന്നാൾക്കാര് കാക്കന്റെ വീട്ടിലും തൻ്റെ വീട്ടില് എട്ടാളോ?
എട്ടാൾക്കാര്. ആഹ്
ആഹ് അപ്പൊ പത്ത് പതിനേഴ് വീട്ടിക്ക് പോവാൻണ്ട്.
അത് നൂറാവും. പോവാനൊക്കെ ഇഷ്ടംപോലണ്ട് അതെന്നേ പർഞ്ഞെ മക്കള് ഇങ്ങനെ ഞാൻ പർഞ്ഞിലേ. ഹോസ്റ്റലില് കുറാൻ പഠിക്കാണ് ന്ന്, അവിടുന്ന് വന്നാ പിന്നെ ഞങ്ങള് വീട്ടിലേ ഉണ്ടാവൂല്ല ഇന്നട്ട് ഇന്റെ അയൽവാസി ന്നറിം ഇഞ്ഞിന്നന്നെ കാണൂല പത്തീസ്‌ത്തിനാ വരാ. പ ത്ത് ദിവസം കഴിഞ്ഞ് ട്ട് നോക്കിയാ മതി പറിം. എന്താച്ചാ എല്ലാരട്ത്ക്കും പോയി മണേ രാത്രി വരും രാവിലെ ഇവട്ന്നാണ്ട് അർങ്ങും പിന്നെ എല്ലോ രണ്ടുപേരെ ക്കെ ചുറ്റി രാത്രി വീട്ടിലെത്തും. പിന്നിം പോവും ഓരു വരുമ്പളല്ലേ ഒള്ളൂ ഉം. ആഹ് ആഹ് അപ്പൊ അങ്ങനെ പോവും.
കുട്ടികൾക്കൊരു രസായി. ഇപ്പത്തെ കാലത്ത് ഇല്ല്യാത്തൊരു സാ സംഭവാ ത്. ഇന്നത്തെ കാലത്ത് ഏറിപ്പോയാ ഒന്നോ രണ്ടോ വീട്ണ്ടാവും പൂവാൻ അത്രേ ള്ളു.
ആഹ്. ചെൽപ്പങ്ങള് ഇങ്ങട്ട് വരും ചെല ദിവസം ഇവടെകാരം എല്ലാരും കൂടി. അങ്ങനീണ്ടാവും ഉം അങ്ങൻത്തൊക്കെ ആഹ് ചേച്ചിമാരും ഒക്കെ ണ്ടോ?
ആ ഇവടെ എനിക്കുള്ളത് ഒരനിയനാണ്.
ആഹ്
ഞ് ഞ കൊണ്ടോന്ന വിടെ മൂന്നാള് നമ്മള് നടുക്കഷ്ണാണ്.
ഒരേട്ടനും ഒരനിയനാണ് വടെ.
ആഹ് വടിം പെങ്കുട്ട്യേളില്ല നാത്തൂമാരില്ല മ് ഉം ഉം ഉം അമ്മേ അച്ഛനൊക്കെ ഊം
ഒരേഴ് വർഷം അമ്മണ്ട് അമ്മ അനിയന്റെടുത്ത് ഗൾഫില
ആഹ് മ് മ് അഹ് ശരി ഇനിപ്പ ഇങ്ങളെ വീട്ടിലാരുല്ല്യ ലെ
ഇപ്പ ആരുല്ല ഓഹ് അനിയൻ കല്യാണം കഴിച്ച് രണ്ട് കുട്ട്യോളുണ്ട് അപ്പൊ അവരെടുത്ത്ക് ച്ചങ്ങട് ഗൾഫി പോയതാ പിന്നെ അവിടെ മെയ്ട് ണ്ടെങ്കിലും കൂടീം ഏഹ് കുട്ട് ട്ടിയോളെ നോക്കല് വൃത്തി ശരിയാവില്ലേയ് അപ്പൊ ആ..... സ്ത്രീ വന്നിട്ട് ഒരു ഒന്നര മണി കുറോണ്ട് വീട്ട്ത്തെ അടി തൊട തിരുമ്പല് പാത്രം കഴുകല് വെച്ചുണ്ടാക്കലൊക്കെ കഴിച്ചിട്ട് പോവും
മ് മ് മ് അ കുട്ടിനെ നോക്കാനാൾക്കാര്
ആഹ് പിന്നെ അമ്മ അമ്മ അവിടെപ്പോ നിക്കണതതാണ് എടാ എന്താ അവിട്ത്തെ ഈ അവിട്ത്തെ മേ അമ്മക്കോ
ആഹ് അല്ല അനിയന്റെ ഭാര്യക്ക്
ഓഹ് അവളവിടെ അവിടെ ഹോസ്പിറ്റൽല
ആഹ് അപിന്നെ കുട്ടികളെ നോക്കൻ ആളന്നെ വേണം ല്ലെ മ് മ് മ് മ് മ്
ആഹ് അപ്പൊ അവിടെ പണിക്ക് വര്ണെ ചേച്ചിടെ കാര്യം പറയൊയ് ആ ചേച്ചി ഇവ്ട്ന്ന് ഇരുവതേ സം തിങ്ങ് ഒരു മണിക്കൂർ വന്ന് പണിട്ക്ക്ണേന് വാങ്ങും അങ്ങനാ ചേച്ചി ഏഴോ എട്ടോ വീട്ടിൽ പോവ്ണ്ട്
മ് ഒരു ലക്ഷോ
അ-അ അല്ല ന്നിട്ട് വിടെ അമ്മ ങ്ങനെ പറയും അനിയനെക്കാട്ടിലും സാലറിണ്ട് ആ ചേച്ചിക്ക്‌റിയും
ആഹ് അതന്നെ പറഞ്ഞെ ഏഹ്അഞ്ചു വീട്ടിലായിട്ടല്ലേ ഇരുപത് വാങ്ങുന്നേ ഒരു ലക്ഷം ആയില്ലേ ഏത്
ആഹ് ആഹ് അത് അതായത് ഹ അതല്ലടാ ഏഹ് എന്താച്ചഴിഞ്ഞാല് ഇവർക്ക് ഒര് റൂമ് വേണ്ട പിന്നെ അതേപോലെ ഫുഡ് ഈ പണിയെടുക്ക്‌ണ വീടുകളിന്ന് ഫുഡും കഴിച്ച് പോവും പിന്നെ ഇവര് അങ്ങനൊരു ഇതില്ല ഇങ്ങനെ ഇവര് ആ ഏതെങ്കിലൊക്കെ വീ അതായത് ഒരു വീട്ടിൽ ഒരു ഡോക്ടറെ വീട്ടിലാണ് ഇവര് നി ക്ക്‌ണത് രാവിലെ അഞ്ചഞ്ച് രക്ക് അവിടുത്തെ പണികളൊക്കെ തീർത്തിട്ട് അവരെർങ്ങും അപ്പൊ എർങ്ങുമ്പോ ചെൽപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലെങ്കി എന്തെങ്കിലും എന്നിട്ട് പിന്നെ ബാ ക്കിള്ള ഈ വീടുകള് ചെയ്യണ സമയത്ത് തേപോലെതന്നെ ബ്രേക്ക് ഫുഡ്ണ്ടാക്കോല്ലോ ആ ഫുഡ്ണ്ടാക്കാൻ സമയത്ത് മൂപ്പത്യാർക്ക് വേണ്ടത് മൂപ്പത്യാര് ഇട്ത്ത് കഴിച്ചിക്കും പിന്നെ ഏതെങ്കിലും വീ ന്നാവും വൈകുന്നേരം ഡിന്നർ അത് കഴിഞ്ഞിട്ട് വ വന്ന് ഈ ഡോക്ടറെ വീട്ടിലന്നെ വന്ന് കെടക്കും ഞാന്നിട്ട് ങ്ങനെ പറയും ചെയ്തു അങ്ങൻ ത്ത വേക്കൻസ് നമ്മ കിട്ടു
പറഞ്ഞിട്ട് കാര്യല്ല അതിന്റെ അമ്മക്ക് ആരോഗ്യം വാണം തൊക്കെ ചെയ്യണ്ടേ മ്മക്ക് ക്ക മ്മളെ വീട്ട് ത്തെ പണ്യന്നെ തീരുമ്പോത്തിന് വെയ്യ.
ഇ ഇല്ല്യയടാ അത്ര വൃത്തിക്കൊന്നും അവിടെ ചെയ്യില്ല്യാ. നമ്മളില്ലേ ഇപ്പം ഞാനൊക്കെ ഇവടെ നമ്മളെല്ലാരുങ്ങൻ തന്നെല്ലേ. ആദ്യ ഒരു തൊട തൊടക്കും. പിന്നെ രണ്ടാമത് വേറൊരു തൊടിം കൂടി തൊടി ക്ക്യും. അങ്ങന്യൊന്നും അവ്ടെ തൊടക്കില്ല ഒരൊറ്റ മോപ്പ ഒരൊറ്റ പിഴിച്ചില് ആ ഉമ്മറ ഉമ്മറം തൊട്ട് അടുക്കള വരെ ഒറ്റ തൊടക്കല് അ അതേപോലെ ചു ചൂലും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓ ടും അതേപോലെ ചെല സമയത്ത് പറയ്ണേക്കെ ഫുഡൊന്നും വായേൽ വെക്കാൻ പ റ്റില്ല്യാന്ന്.
അങ്ങൻത്തെ മെയ്ഡിനൊക്കെ ഒഴിവാക്കണ്ടേ.
ഹലൊ ആഹ് ഒഴിവാക്കിയാ വേറാളെ കിട്ടാ ല്ല്യേ. ഒരുപാ ആഹ് ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയ മെയ്ഡാത്. ഞങ്ങനെ
ഉണ്ട്ല്ലേ ഓരോരുത്തര് അങ്ങനിം പൈസ ഉണ്ടാക്കണ്ട് അതോ. വീട്ട് ല്‌ര്ന്നന്നെ മക്കളും കുട്ടികക്കെ ട്‌ത്തൊക്കെ സുഖായി കഴിയാ. ഇതിങ്ങനെ റിസ്ക് ഇട്ത്ത് ജോ പ പണി ട്ത്താലെ ലേ.
ഓഹ് അതെയതെയതെ അല്ല എനിക്കിങ്ങനെ തോന്നാട്ടോ അവിടക്കെ അധികും നമ്മളെ പോലെ ഇങ്ങനെ റിസ്കിടുത്തിട്ട് പണിട്കണ ആള്ക്കാര് കൊറവാണ്. ആ അതായത് ഈ
അതെ
കേക്കാലല്ലോ ഏകദേശം ടൈമായിട്ടോ
ആയോ ആഹ ആയി ആയിക്കോട്ടെടോ ആയിക്കോട്ടെ. കല്യാണൊക്കെ കഴിഞ്ഞിട്ട് വര്. ആ ശരി അ